എന്താ വിശേഷം സുഖണാ എ എന്താ- പണി ഭക്ഷണൊക്കെ കഴിച്ചൊ?
ഓ ഇല്ല ഇവിടെ കൊറെ വൈകിട്ടേ കഴിക്കുള്ളു- കൊറച്ച് ഇപ്പ എട്ട് മണിയല്ലേ, എട്ട് മണിയല്ലേ ആയുള്ളൂ, ഇനിയിപ്പോ കൊറെ സമയം എടുക്കും കഴിക്കാൻ ഉം-
ക്കണ്ടാക്കിയാ? എന്തൊക്കെ കറികളുണ്ടാക്കി?
ത് ഒണ്ടാക്കിയ ഫുഡ് ഒക്കെ തന്നെയാണ് -
ഓ അത് ശരി- ഉച്ചക്കൊണ്ടാക്കിയത് തന്നെ ആവ്വല്ലേ രാത്രി, ഓ നല്ല വിശേഷം, നല്ല സുഖായിട്ടിങ്ങനെ
അത് ശരി ഫുഡ് കഴിച്ചാ അവിടെ ഇങ്ങനെ നേരത്തെ കഴിക്കുവോ?
ആഹ് നേരത്തെ കഴിക്കും, പക്ഷെ ഇന്ന് കഴിച്ചിട്ടില്ല, കഴിക്കാറായി തൊടങ്ങി ട്ട്ണ്ട് ചോറൊണ്ടാക്കി കറി ഇണ്ടാക്കി-
എന്താണ് ഇന്ന് സ്പെഷ്യല്?
ഇന്ന് പച്ചക്കറിയാണ്.
പച്ചക്കറിയാണ് ഓഹോ-
മുരിങ്ങയിലക്കറിയാണ് നിങ്ങൾക്കെന്താ ഇന്ന് ഇണ്ടാക്കിയത്- ഓഹ് ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ-
ആഹ് ഞങ്ങൾക്ക് മീനാണ്-
ഓ മീങ്കറിയാ-
ഉം ഇന്ന് മീൻകറിയാണ്-
ഓഹ് അല്ല-
അതിൻന്റെ പേര് മറന്ന് പോയി മ് നല്ലതാണ് നല്ലത ആഹ് ഞങ്ങളൊക്കെ മീൻഷ്ടമൊള്ള ആളാ- ക്കാര മീനായിരിക്കും കൂടുതല് പിന്നെപ്പം മീന് കിട്ടാന് കൊറച്ച്- ഇപ്പം ആഹ് ഇപ്പം കൊറച്ച്- ആഹ് ഇപ്പം കൊറച്ച് കൊറവാണല്ലോ ഈ സമയം മറ്റ് -
ആഹ് ആഹ് അത് ശെരി ആ അതുകൊണ്ട് മീനൊന്നും ഇല്ലല്ലോപ്പൊ- ആഹ് അതന്നെ പിന്നെ എപ്പഴാ നല്ല നേരം വൈകോ ഭക്ഷണം കഴിക്കാനായിട്ട്-
ആഹ് എങ്കിലും ഒരു പത്തുമണിയൊക്കെ എന്തായാലും ആവും- ഉം അതിലും ലേറ്റാവും- പിന്നെ ഒരു മോനണ്ട് അപ്പൊ അത് കാരണം-
ആഹ് അത്ശെരി മോന് നേരത്തെ ഉറങ്ങി-
ഇല്ല ഇല്ല അവന് ഒരുപാട് വൈകും രണ്ട് വയസ്സായിട്ടുള്ളൂ.
ഓഹ് അത്ശരി ആ അപ്പ രാത്രി ഒറങ്ങാൻ പാടാവൂല്ലേ.
പാടായിരിക്കും അതന്നെ അപ്പത് കാരണം അവനിങ്ങനെ കളിച്ചൊക്കിരിക്കുമ്പോ അങ്ങനെ സമയം പോവും അങ്ങനൊക്കെ ആയിട്ട് ഇരിക്കണ്. ഇന്ന് ചായക്ക് എന്തായിരുന്നു കടി, ആഹ് ഒരു മോനള്ളൂ.
ഓഹ് ചായക്കോ ഇവിടെ മ ക്കളുണ്ടോ ഒരു മോള്ണ്ട്.
ഒരു മോള്.
ആഹ് ആഹ് അതെല്ലാ സിനിമൊക്കെ കാണാറുണ്ടോ ആ സ്കൂളിലൊക്കെ പോകും.
മ് ഫിലിമ് ആ ടി വിലൊക്കെ വരുമ്പ കാണും, അങ്ങനെ തിയേറ്ററിലൊന്നും പിന്നങ്ങനെ പോയി കാണാലില്ല.
ഓഹ് അതിനുള്ള നേരല്ല്യേ?
അങ്ങനെല്ല എനിക്കിഷ്ട അങ്ങനെ വല്യ താല്പര്യം ഇല്ല അത്. ഏ ഞാ അതുകൊണ്ട് പിന്നങ്ങനെ പോവലില്ല, അങ്ങനെ. ഫോണിലും കാണല്ലില്ല, ഞാൻ ടി വില് വരുമ്പോ മാത്രേ കാണുള്ളൂ.
ഓഹ് ഞാനൊക്കെ ടി വി കണ്ടാ നേരെ ഒറങ്ങിപ്പോകും. ടി വിലെന്തെങ്കിലും ഇട്ടാ അപ്പോഴെക്കൊരൊറക്കായിരി
ഒറ്റിരിക്കലിനിങ്ങനെ കണ്ടു തീർക്കാനെന്തോ എനിക്കെന്തോ ഇഷ്ടല്ല. അപ്പത് കാരണമാണ് തിയേറ്ററിലൊന്നും അങ്ങനെ ഫോണും പിന്നെ അധികങ്ങനെ ടി വില് വരുമ്പ കാണും, മ് അല്ല പരസ്യൊക്കെ ഇണ്ടാവുല്ലാ.
ആഹ് അത് ശെരിയാ അപ്പ മാ
ആഹ് അങ്ങനെയൊക്കിരുന്ന് കാണാം അങ്ങനെ. പിന്നെ ഫോണില് വല്ല വെബ്സീരീസ് അല്ലെങ്കി അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോ അങ്ങനെന്തെലും വ്ളോഗൊക്കെ എന്തെങ്കിലേ കാണോറുള്ളു-
ആഹ് ഓ അത്ശെരി ഞാനും അങ്ങനെ തന്നെ ഈ വീട്ട- വീട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഇതിലെ അയ്യോ അത് തന്നെ ഞാനും കാണാറുള്ള-
ഉം അതന്നെ സമയം പോവാന അതിന ക്കാളും വേറെന്താവേണ്ടെ
ആഹ് അത്തന്നെ പിന്നെ എന്തൊക്ക ക്കെയ്ണ്ട് വിശേഷങ്ങൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നാളാണോ?
പണ്ട്. ഭയങ്കര ദൂരയിട്ടൊന്നും പോവാറില്ല- അവന് ആദ്യമൊക്കെ വലിയ കുഴപ്പില്ലായിരുന്നു കുഞ്ഞായിരുന്നു ഒരു വയസിനൊക്കെ താഴെയായിരുന്ന അപ്പോഴ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പോവാൻ പക്ഷേ ഇപ്പൊ ആള് ഇത്തിരിം കൂടെ ഇപ്പൊ ആഹ് ഇപ്പൊ കുറവാണ് കാരണം ഇവന് വലിയ ഇഷ്ടമല്ല ഇ കൊറവല്ല എങ്കിലിങ്ങനെ വണ്ടിലൊക്കെ പോകുമ്പ ആ വീട്ട കട്ടി പോവാ വീട്ടിലിങ്ങനെ എന്തെങ്കിലും അങ്ങനെ വീട്ടിലിരുന്ന് കളിക്കാ അങ്ങനെ വീട്ടി പോണംന്ന് പറഞ്ഞിട്ട് കരയും പൊറത്തൊക്കെ പോയാ
ഓ അത് ശരി
ആ നനക്കും അത് കാരണങ്ങനെ പോവലില്ല കൊറവാണ് എങ്കില അടുത്തൊക്കെ പോകവും ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ
ഓ ഓ വീട്ടിലെ എന്താ പച്ചക്കറി കൃഷി കുട്ടികള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
കൃഷികളായിട്ട് എങ്ങനെ ഒന്നുമല്ല ഇഷ്ടാണന്ന് ചോച്ചാൽ ഇഷ്ടമാണ് പക്ഷെ മ അതാണ് പ്രശ്നം ഇഷറവ പക്ഷെ ആ ഇറങ്ങി ചെയ്യനുള്ളൊരു ആഹ് അതേപോലെ അധിക സ്ഥലം ഇല്ല കുറച്ച് സ്ഥലം സ്ഥലംുണ്ട് വെക്കാ ആഹ് സ്ഥലമുണ്ട് പക്ഷെങ്കിലും വെള്ളമൊക്കെ ക്കെ മഴൊക്കെപ്പെയ്യുമ്പൊ വെള്ളൊക്കെ കെട്ടണ പോല സ്ഥലാണ് അപ്പൊങ്ങന നമ്മള് നട്ടാലുംക്കെ പെട്ടെന്നൊക്കെ മോശായിട്ട് പോവും പിന്നെ വളക്കൂറ് കുറഞ്ഞ മണ്ണ് അപ്പങ്ങന തെങ്ങുണ്ട് ന്നാങ്ങനത്തെ പെട്ടന്ന് പിടിച്ചു വരൂല അതന്നെ ആതന്നെ തന്നെ മറ്റേ പോലത്ത ഒന്നും അധികം അങ്ങനെ വരൂല പിട
അങ്ങനെ ആ നല്ല ഇന്നെ പച്ചക്കറികള് വെണ്ടക്ക തക്കാളി യി അങ്ങനത്തെപോലെ അപ്പോ നിങ്ങടവിടെ അംഗനവാടികള് അട്ത്ത്ന്ന് അങ്ങനെ വിത്തുകളൊക്കെ കിട്ടൂലേ
ആഹ് വിത്തുകളൊക്കെ കി
തൈകള് വിത്തുകള്
ഉം പിന്നെ നമ്മുടെ കൃഷി ഓഫീസിൽന്നൊക്കെ കിട്ടുവല്ലോ ആഹ കിട്ടുമ്പോ നമ്മൾ അപ്പ എന്തെങ്കിലും ക്കെ ചെയ്യും പിന്നെ അതിനെ മെയിന്റെയിൻ ചെയ്ത് കൊണ്ട്പോകാനൊന്നും ചെയ്യൂല അതാണ് അപ്പ മടിയവും ചെയ്യലൊക്കെ അപ്പൊ കെട്ട ആഹ ചെടികള് ചെടികളങ്ങനെ അധികൊന്നുല്ല കുറച്ചേയുള്ളൂ ഈ പറഞ്ഞ പോലെ ആ എനിക്ക എന്തെങ്കിലും വേറെ ക്റാ റ്റും അങ്ങനെന്തെങ്കിലൊക്കെ ചെയ്യണതാ ഇഷ്ടം കുറച്ചൊക്കെ ചെയ്യും ഇതുപോലെ ആഹ് പറ്റുന്ന പോലെ
ഓ ഞാനും കൊറെ ആദ്യൊക്കെ കല്യാണം കഴി മുന്നക്കെ കുറേ ക്രാഫ്റ്റ് ചെയ്തി പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്ക അങ്ങനത്തെ സംഭവങ്ങളില്ലേ അത് കൊറേ ചെയ്തിരുന്ന്
ആ ഇപ്പൊ പിന്നെ കൊച്ചള്ളത്ൊണ്ട് അതെ അതെ അവനെ ഉള്ളതുകൊണ്ട് അധികം അങ്ങും ചെയ്യാനൊന്നെന്നും
ഉം പിന്നെ അതൊക്കെ എടുത്ത വെക്കാൻ സ്ഥലവും വേണം
ത്യാണ് നമ്മളി ചെയ്യണതെല്ലാം എവിടെങ്കിലും എടുത്ത് വെ
ആ പിന്നെ അതൊരു വൃത്തിക-
അത് കൊറ ഇരുന്ന് നമ്മള് ആ അതാണ് അത് പിന്നെ ഒരു പൊടി പിടിച്ചിട്ട് നമുക്കെന്നെ പിന്നെ അതൊരു പണിയവും-
ആ അതുകൊണ്ട് ആ അതുകൊണ്ടല്ലാം ഉണ്ടാക്ക മടി വൈകുന്നേരം ചായക്കൊക്കെ എന്നും കടി ഉണ്ടാക്കോ
ആഹ് എപ്പഴുല്ല എങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. ഇന്നിപ്പോ ഒന്നുംണ്ടായിരുന്നില്ല-
ഓ ഇന്ന വെറും ചായ ആയിരുന്നു.
ഇന്ന് വെറും ചായയായി
ഓ അത് ശരി ഇന്ന് മഴയില്ല അ ഇന്ന് നല്ല വെയിലായിരുകും നല്ല കടും ചൂടായിരുന്നു ഞങ്ങളവിടെ ഇപ്പൊ വൈകുന്നേരം ചെറിയൊരു പാറ്റിൽണ്ടായി ഇന്ന് ഞാൻ വീട് പെയിന്റ് അടിക്കായിരുന്നു എൻ്റെ മുറി
ഓ ഓ ഓ പെയിന്റിങ് വർക്ക് നടക്കണു
പെയിന്റ് വർക്ക് ഞാന്തൻ ഞാൻ തന്നെ പെയിന്റ് എടക്കരുന്നു ഒന്നായിട്ട് മകള് സ്ക്രയോൺസ് പെൻസില് ഒക്കെ വ നല്ല വീടും ചിത്രങ്ങളും ഒക്കെ വരച്ച വെച്ചിണ് അപ്പൊ അതൊന്ന് ശരിയ
ആ അപ്പൊ എന്തെങ്കിലും പ്രത്യേക ആാണോ അങ്ങെന്തെിലും -
ഓ മറ്റേത് ആഹ് കൊടുത്തിട്ടുണ്ട് മാസ്കിൻ ടാപ്പ് വെച്ചാണ്ട് നമ്മള് ചിത്രങ്ങ ഇങ്ങനെ ആ അത് കൊടുത്തിട്ടുണ്ട് ആ അതുപോലെ എന്നിട്ട് അതിന് മേലെ പെന്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്നില്ല ഇല്ല ആദ്യായിട്ടാണ് പിന്നെ ഞമ്മളെ വീടല്ലേ ആദ്യമായിട്ട് ചെയ്യാണ് അദ്യമായിട്ട് ചെയ്ണ് നമ്മുടെ മുറി നമ്മക്കി ഇഷ്ടമാണ് ചെയ്യുന്ന
അതെ അതെ അത് ശെരിയാണ്. അതാരണം കൊഴപ്പൊല്ല. എങ്ങനെണ്ട് നല്ല ഭംഗിയിലക്കെ വന്നാ ഒക്കെ നല്ല
ആഹ കൊഴപ്പില്ല ആഹ് നല്ല ഭംഗിയൊക്കെണ്ട് പിന്നെ തികഞ്ഞില്ല
അതിന്റെ എന്താ മേടിച്ചത് ആം ഏഹ് മറ്റേ വാൾപുട്ടി എൻ അതാണ് എന്റെ ഒരു സാധനം അത്
ഞാന് ആദ്യം അല്ലല്ല ഞാന ആദ്യം പ്രായ്മർടിച്ചിട്ട് പ്രായ കടിച്ചിട്ട് അത് അങ്ങനെ ഒട്ടിച്ച നല്ല - ഭംഗീല് ഇങ്ങനെ നമുക്ക് അറിയുന്ന ഷെയ്പ്പുകളാക്കിയാണ്ട് ഓല് ട്ടിച്ച് ഇന്നിട്ട് അതിന്റെ ഒട്ടിച്ച് ഇന്നിട്ട് അതിന്റെ മേലെ പെയിന്റ്ടിച്ച്. എന്നിട്ട് അത്ങ്ങനെ ഉണങ്ങി കയല്ലോ
ആഹ
ചുമരന് പെയിന്റ്ടിച്ച് ഫുള്ളായിട്ട് അപ്പൊ അത് ഉണങ്ങി കഴിയല്ലോ
അ അതെങ്ങനെ അഴിച്ചെടുത്ത്
ആ അപ്പ അത് ഊരി എട്ത്താ
ഒറ്റകളറായിരുന്നു അടിച്ച അതപ്പ രണ്ടു മൂന്ന് കളർ അടിച്ചാ
അല്ലല്ല അത് ചൊമര് മൊത്തം ഒര് പച്ചക്കളറ് അടിച്ച് പഷെ അതിന്റെ അടിയില് പ്രൈമറ് ള്ളോട്ത്താണ് ഞാന് ആദ്യം ഇത് ചെയ്തത്. പ്ലാസ്റ്ററ് ഒട്ടിച്ച് ഇന്നിട്ട് പിന്നെ അയിന്റെ മേലെ പച്ചക്കളർ അടിച്ച് ഇന്നിട്ട് ഒണങ്ങി. ഇപ്പ ഞാന് ഊരിയപ്പ സണ്ണി ആ ചിത്ര ഉള്ളടുത്തെ വെള്ളിം ആ പ പച്ചെയേം കൂടി വന്ന്.
കൊള്ളാം കൊള്ളാം ഉം പിള്ളേർക്ക് ഹോംവർക്ക് ഒക്കെ ഇണ്ടപ്പ കൊച്ചന് ചെയ്യാനൊക്കെ
ട്ട് ഇന്നൊരു പണിയും കഴിഞ്ഞിട്ടില്ല.
അഹ് ഓ അഹാ വന്നിട്ട് എത്ര നാല് ഒരു മണിക്കൊക്കെ വരോ
ഇല്ലില്ല അഞ്ച് മണി ആവണം വരാന്.
അത്ര ലി -
അത്രേം ലേറ്റ് ആവും. ദൂരന്നല്ല അടുത്ത തന്നെയണേ പക്ഷെ വണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്തേ പോയി വരണ്ടേ അപ്പം ഇവര് ലാസ്റ്റ് ആണ് വരിക പോകുമ്പ ഫസ്റ്റ് പോകും. ആദ്യം പോകും.
ആദ്യം പോവും ആ അതെല്ലാട്ത്തും അങ്ങനെ തന്നെയ തോന്നണ ആഹ് അതാ അപ്പൊ അവർക്ക്ന്നെ ബുദ്ധിമുട്ട്രാ - അവരെല്ലാം ആ കുട്ടികളെല്ലാം റ്റ ആദ്യം പോയിട്ട് അവസാനം വരുമ്പോ
ആഹ് അത്രേ നേരം അവിടെ നി ക്കുംഅവര്. അങ്ങനെ ചെയ്യാം പിന്നെ അഞ്ച് മണി ആവും വെരാന് പിന്നെ അത് കഴി കഴിഞ്ഞ് കൊറേ പഠിക്കാന്ണ്ടാവും.
എത്രാം ക്ലാസ്സിലാ പഠിക്ക്ണെ? എത്രേലാ?
ഒന്നാം ക്ലാസില്
ആ ഇപ്പൊ ഒന്നിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടന്ന് തോന്നണല്ലേ
ആഹ് ഒര്പാട് പഠിക്കാനുണ്ട്, അങ്ങനെ പോവുന്നത് എന്നയിക്കോട്ടെ ആ ശരി
ഹലോ
ഹലോ